ഹലോ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
എന്താ വിശേഷം ഫുഡ് ചോറ്ന്നോ
ചോറക്കത്തിന്ന് കുഴപ്പല്ല ഒരു ബർത്ത് ഡേ പരിപാടിയും കാര്യങ്ങളൊക്കെ ക്കണ്ടല്ലോ പ്പതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ വന്നതാ പിന്നെ നിങ്ങക്കക്ക് ഇട്ടൊക്ക ഒന്ന് വിളിച്ചൂടെ അന്ന് മന്തിയൊക്കൊയാരുന്നേ
ആഹ അപ്പ നമ്മളെന്നാ ആവശ്യ വേറെ ആൾക്കാരെ കിട്ടിണ്ടാവും അതേക്കാറും വിളിക്കാത്ത്
ഉം അതൊണ്ടൊന്നല്ല ഞാന് അങ്ങട്ട് വിളിക്കണം ന്ന് വിചാരിക്കും. പക്ഷെ പിന്നെ ഞാനിങ്ങനെ ഓരോ പണിം കാര്യങ്ങളും ഓക്ക ആട്ട് ഇപ്പൊ ഞാൻ ചെറുതായിട്ട് ജോലി ചെയ്ത് സ്റ്റിച്ചിങ്ങിന്റെ ആ ചെറുതായിട്ട് സ്റ്റിച്ചിങ് ചെയ്യണ്ട് പിന്നെ അയ്ന്റെ പുറത്ത് ഞാനൊരു ചെറിയൊരു ഫാമിന്റെ ഇത് തുടങ്ങിക്ക്‌ണ് ഞാൻ അന്നെ നമ്മളന്നെങ്ങനെ ആ കോഴി അതാണല്ലോ പെണ്ണുങ്ങൾക്ക് എൾപ്പം. അപ്പം ഞാൻ പിന്നെ അതാണ്ട് തൊട്ങ്ങി.
ആ എന്തെങ്കിലോ പെണ്ണുങ്ങക്ക് എന്തെങ്കിലും ഒരു ജോലി അതായില്ലേ
ആ അയ്ലെയാണ് കൊറച്ച് ഇങ്ങനെ കാട് കുട്ടികളെ ഇറക്കിയിരിക്കണേ പിന്നെ എന്താണ് കൊറച്ച് കോഴി പിന്നെ ഞാൻ തന്നെ ഇതാക്കിട്ട് സെറ്റ് ആക്കിട്ട് വിരിപ്പിച്ചെടുത്തിട്ട് ആ ആഹ് മുട്ടക്കെണ്ട് മുട്ടകോഴികള് കുറച്ചിണ്ട് അങ്ങനെ എല്ലാം കൂടി ചെയ്യുമ്പം മൊ അന്റെ കച്ചവടം നടും
അപ്പൊ ആടിനൊക്കെ ആടിനൊക്കെ വ ക്കൂടെ
അത് ഞമ്മള് ചെറുതിന്ന് ഇങ്ങട് പിടിച്ചിട്ട് തുടങ്ങാന്നച്ചിട്ട് അപ്പൊ സ്ഥലത്തിന്സൗകര്യം ബുദ്ധിമുട്ടാ ആടിനൊക്കെല്ലെ പുറത്തുന്ന് എലേം ഇതൊക്കെ വേണ്ടേ നമ്മൾ എത്തിക്കണ്ടേ ആ അപ്പൊ അതൊക്കെ എനക്ക്
ഒരു വൈക്ക് പോവാ പോവാൻ പ
അൽ അതൊന്ന് നോ കണ്ട ഒര് വൈക്ക് പോണതാ ഒന്ന് നേരല്ല ഇത് നേരാക്കലും ഉം ഇല്ല ഒന്നിന് ഒന്നിനും നേരല്ല്യ സത്യായിട്ടും ഉം
എന്റെ വീട്ടിലുംന്നെ എന്നെ കെട്ടിച്ച കെട്ടിച്ച വീട്ടിലും ഉണ്ട് ആട് ഒമ്പത് ആടണ്ട് എന്നിട്ട് അവിടുത്തമ്മ ഒരു വയ്ക്ക് പോവൂല്ലാ
അതാണ് പിന്നെ അതല്ല നമ്മളെ ഈ കുളിയും തും
തൊടങ്ങും
ആഹ് അപ്പോ പിന്നെ അതാണ് ഞാനും തന്നെ അപ്പൊ അയ്ന് അതോണ്ടാണ് വിളിക്കാത്ത് വേറൊന്നും ണ്ടായിട്ടല്ല ഇപ്പ ഞാനിങ്ങനെ ഇന്നിപ്പോ കാക്കുണ്ട് വ്ടെയ് ഇപ്പൊ ഞായറാഴ്ച ആയൊണ്ട് അപ്പോ പിന്നേ ഓരു കൊറച്ചപ്പോ ഓര് ഇട്ടു കൊടുക്കാറ ഞങ്ങള് പ്പ എന്താ കാട്ടണ്ച്ച്ട്ടാ ഒര് നെറ്റ് കൊണ്ട് ചുറ്റുംങ്ങട് കെട്ടിക്കാണ്. ന്നിട്ട് ങ്ങനെആയപ്പോ മറ്റേ കൊർച്ച്ണ്ടായ്നു അത് ജാറം മൂടാൻ തൊടങ്ങിതാണ് ഞാന്. പിന്നെ ന്ക്ക് ആഹ് അത് ഓഫ്‌
അപ്പോ ആന്ന് ആന്ന് നാറാഴ്ചായിട്ട് ലീവ് വൗലേ
ആഹ് അപ്പ ഓല് ഓലറഞ്ഞു ഞാന് ഇട്ടൊടുത്തോളാ ഇനി തീറ്റ. ഞ്ഞി ഇന്ന് അനക്കൊന്ന് റെസ്റ്റ് അയിക്കോട്ടെ പറഞ്ഞാണ്ട് പിന്നെവ്ട് കൊണ്ടന്നു സ്റ്റ് എന്നാ എനക്ക് ഫസ്റ്റ് അമ്മക്കും വേണ്ടേ? അല്ലാപ്പോ. ഉം. ആഹ് അപ്പ ഞാനിങ്ങനെ ഫോണെടുത്തപ്പോ ക്ക് ങ്ങനെ ഓർമ്മിക്കാൻ ള്ളാ ഒരുതിലിങ്ങനെ വിളി
വിളിച്ചതാണ് എന്തേ ആ എന്താ വർ എ ജോലിക്കെന്താണ്?
ഓല്താ ഓഫീസ്ണ്ട് അങ്ങനെ പോണ് ണ്ട് ഓഹ് ചെർതാ ആഹ്ഹ് മാതിരിങ്ങനെ എന്ത്ക്കൊ ചെറ്യ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോണുണ്ട്. വല്യ വരുമാനമൊന്നും ഇല്ല. വല്യ വരുമാനമൊന്നും ഇല്ല. അപ്പോ പിന്നെ എന്തെങ്കിലും ഇക്ക് മൂന്നാൾക്കാരായ്ക്ക്ണ് അപ്പോ കൊറച്ചോക്കെ വല്യ കുട്ട്യാളായി തുടങ്ങിയ ഒക്കെ വേറിട്ടക്ക്ണ്. അപ്പ നേരം നേരായ സ്കൂളിലങ്ങാട് പറഞ്ഞയച്ചാല് പിന്നെനിക്ക് ഇവറ്റങ്ങളന്നെള്ളൂ. ഈ കോയീം കാടേം അതും ഇതും കൈത അങ്ങാണ്ട് കഴിഞ്ഞുടും പിന്നെ എപ്ളേലു ഈ നാലു പൊറള്ളോരൊക്കണ്ടെങ്കിലും ക്കൊ ഒന്ന് തുന്നാൻ കൊണ്ട് രും അപ്പൊ പിന്നെ അഉം ണ്ടാവും അപ്പൊ അയ്ന് കു അങ്ങനൊക്കെങ്ങനെ പോണുന്നുണ്ട് പക്ഷെ - എന്താ വച്ചിട്ടാ ഇപ്പ ഇവിടെ ഏത് ചൂടായ സമയത്ത് കൊറേ രണ്ട് മൂന്നെണ്ണം കോഴക്കളാണ് ചത്തേക്ക്ക
പക്ഷെ ആ ചാവുമ്പോളാണ് നമ്മക്ക് അയ് സൈ വരൂല
എന്താപ്പാ അയിറ്റങ്ങളെ തീറ്റക്കെന്തോ ചാർജ് വെച്ചിട്ടാ ഇന്നലെ ഞാൻ പിന്നെ ഇവിടെ എടുത്തുന്ന കാരുന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ആവശ്യം ഇല്ലാത്ത ചോറുംണ്ടൊക്കെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവല്ലോ ഉം അപ്പൊ ഞ അല്ല നമ്മള് എന്താണ് ഇതൊക്കെ എടുക്ക ലൈസൻസ്ഒക്കെ എടുത്ത് അപ്പൊ ശരിയാക്കി ഞാൻ എന്നിട്ട് ഞാന് ആ എന്നിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലേസ് സ്ഥലൊക്കെ വേണം ഞമ്മക്ക് അയ്റ്റങ്ങളെ നോക്കാനനുസരിച്ചുള്ള സ്ഥലം വേണം പിന്നെ നല്ല സംരക്ഷണം ഞമ്മൾ
വിരിയിപ്പി ആ അതല്ല ഇത് വിരിയിപ്പിക്കും ചെയ്യണ്ടാവൂലേ ഇങ്ങള്
പ്പിക്ക്ണണ്ട് അങ്ങനെ ആരെലുമൊക്കെ ചോയിക്കുമ്പള് നമ്മള് ഓണ്ലൈനിയിൽ കൂടി കുറച്ചൊക്കെ എടുത്തൊക്ക ഉള്ളവർക്ക് നമ്മൾ കൊണ്ടോയി കൊടുക്കുട്ടോ ഏഹ് മോന്പേ വണ്ടി ഒടിക്കാനായപ്പം പിന്നെ മോന മോനങ്ങനെ കൊറച്ചൊക്കെ കൊണ്ടടുക്കും അതൊന്നും പ നമ്മൾ ഇറക്കണെന്ന ഒരു തുള്ളിയും കൂടി ഏറക്കിട്ടോ അത്രക്കെ പറയാൻ പറ്റു പറ്റു ഒരു യഥാർത്ഥ കണക്കൊന്നും പറയാൻ മാണ്ടിതായി പറ്റില്ല തൊടങ്ങ് ക്കങ്ങനെ മുറുകി വരുന്നള്ളടാ അതിന ഇത്രയിട്ടില്ലേ അതൊരു പൊലിമില ഉണ്ട് ആഹ് അത് ഞാനീ ഈ കുടുംബശ്രീന്നെക്കടെ കിട്ടിയപ്പോ പിന്നെ ആ ഒരു പൊലിവിൽ അങ്ങനെണ്ട് അതൊരു- അതൊന്നും അങ്ങനെ വലുതാക്കി കൊണ്ടരാന്നുള്ളരിതിൽ അങ്ങനെ തുടങ്ങിയിട്ടാണ് പിന്നെ കാക്കു നള്ള സപ്പോട്ടാട്ടോ- പിന്നെ കുഴപ്പില്ല ഉം പിന്നെ ഒരു വരുമ്പോത്ത നമ്മളെ എല്ലാവും കഴിഞ്ഞ് ആ അയിറ്റങള്ളോക്കെ കൊറച്ചെ വീട്ടിലെ ഉം കുട്ടികളും ഞാനൊക്കെ തന്നെ ഉള്ളു അപ്പൊ പിന്നെ ഉം ആ അവളക്ക് പ്രായമായിക്കണ് അവൾക്ക് പെണ്ണുകാണെണ്ടി ഒന്നും വെയ്യ ഒരു പിന്നെ നിങ്ങളെ ഓറ്റു- ക്കി പറമ്പോളൊക്ക് ഒന്ന് ഇങ്ങനെ എയ്യിഗോ മൊട്ടേക്കണ്ടിട്ടാ പിന്നെ ഒരാളാണ്ട് കൊക്കിയാ മതി എല്ലാവരും കൂടി കൂട്ട കൊക്കി പാർലേകാര- അപ്പോളൊക്കുമ്മാക്ക് ഭയങ്കര ഇതാണ് ഇപ്പൊ ആഹ്
ഞങ്ങളോടൊക്കെ അറഞ്ഞാല് ആട് ആടുകളെണ്ട് അതൊരു മൂന്നരായ ചീറലൊ ടങ്ങും
ആഹ് ഞാനെന്താച്ചിട്ടാ ആടുമ്മക്കൊന്നും തിര് രിയാത്തത് അത് അറഞ്ഞാല് ആപ്പില് കിട്ടണെങ്കിലും അതെപോലെതന്നെ മറ്റ്
അയെല കിട്ടാൻ പണിയാണ് എൾ എല എൻ എല കിട്ടാൻ എന്ത് പണിയാണേ എന്നി ട്ട് ഇമ്മെന്താ കാട്ടേ ച്ചാല് എവിടേങ്കിലും മരം ബെട്ടൂലെ കരൺ ണ്ടൊക്കെ പോയാല് അപ്പോ പു ആഹ് അപ്പോ അവിടെ പോയിട്ടുമ്മെടുത്തോണ്ടരും.
ഉം അവടെ ഉമ്മന്റടുത്ത്
ഉമ്മ കിട്ടാണ്ട് കൂട്ട്ക്കാണ്ട് ഉള്ള്ക്ക് കെട്ടി കൊടുത്താല് ആട് തിന്നോളും.
ഉം ഇഞ്ഞിപ്പോ മഴൊക്കെയാണ് അപ്പള് ഇനിയൊക്കെ ഉം അതന്നെ നല്ലത് അല്ലാതെ ഈ പൊറത്ത്ക്കെ ഈറ്റങ്ങളൊക്കെ അഴിച്ച് കൊണ്ടോവാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഏച്ചു കൊണ്ടോയിട്ടെന്താ ഇപ്പയിന് കുയീല് കുയീല് വീടല്ലേ അല്ലാണ്ട്തില്ലല്ലോ മരങ്ങളും പാടോം പുല്ലുതൊക്കെ കൊറ് റവ്വാണിപ്പോ എല്ലാം നെരത്തി ഇപ്പ വീടും കാര്യങ്ങളൊക്കായില്ലേ. അപ്പൊ പിന്നെ ഞാനും വിചാരിച്ച് ഇത്
കുട്ട്യാളെ മാളു ആണ് ഞമ്മളിതിനെ നോക്കണതേ എന്താ പറയുന്നേ അത്രേ നമ്മളോൽക്കാവശ്യുള്ള ഫുഡും കാര് ങ്ങളെത്തിച്ചൊടുക്കാ ആഹ് കേക്ക്ൺ കേക്ക്ൺ അ ഏ എനിക്കേക്ക്ണ്ടല്ലോ തുള്ളി മരുന്നൊക്കെ കൊടുക്ക്ണ്ട് എല്ലം ചെയ്യിണ്ട് അപ്പോ എന്നട്ടിപ്പതൊരിതില്ലാത്തോണ്ട് ഭയങ്കര ഒരു ഔ ഫീലിംഗ്ണ്ട് എന്തായാലും അന്താണ്
അക്കാ
ഭർത്തിത ആായപ്പോ പിന്നെ പരിപാടി ചോറൊക്കെ ഉണ്ടായി നല്ല അടിപൊടി ചോറൊക്കെ പുറത്തുനിന്ന് കൊണ്ടല്ല ചെയ്തത് ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ കുട്ട ട്ടന്റെ ബർത്ത്ഡേനെ അപ്പൊ ഓല്ക്ക് ആദ്യത്തെ കുട്ടിയാണ് മക്കള് മക്കൾക്കല്ലടെ ട്ടി ആള്ണ്ട് അപ്പൊ ഓല് അങ്ങന ചങ്ങമാരായിട്ട് കുറച്ച് ഒരു ഡ്രസ്സ ആയിക്കുള്ള ൂ ചേ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിിച്ചാണ്ട് ആദ്യ കൊണ്ട പോോയി കൊടുത്തിരുന്നു അത് കറക്റ്റ് ഡേറ്റ് അറിയില്ലായിുന്ന കേട്ടോ അപ്പൊ പിന്നെ സാന അ കൊണ്ടോടുത്ത്ാ പരിപാടിയാക്കി കഴിക്കണം എന്നൊന്നും കരുതിട്ടില്ലേന്ന് പോലെ പിന്നെ ക്ക് കുറെേ കൂട്ടുകരത്തികളൊക്കെ വരാണ്ട് പറഞ്ഞപ്പോൊ കുട്ടികൾക്കൊരു പൂതിയ കുട്ടികൾ ഇങ്ങനെ പറയപോലെ നടാടത്തെ കുട്ടിയാണ് ആദ്യത്തെ പേര കുുട്ടിയണികൾക്ക് അപ്പൊ ഇങ്ങനെ ബർത്ത്ഡേണ് അതത് പറയുമ്പോ കുട്ടികൾക്ക് തന്നെ ഭയങ്കര പൂതിയല്ല കുട്ടീന്റെ ബർത്ത് ഡേ ആണ് നമ്മുക്ക്ഫ ണംറങ്ങാണ്ട് പിന്നെ അത അങ്ങനെങ്ങണ്ട് സമ്മാനം ഒക്കെ പേടിച്ചച്ച് ഇണ്ടാക്കണ്ട് ഞാൻ അതന്നൊണ്ട് ഉണ്ടാക്കി കുട്ടികള ഒരുൊലിവല്ലേ അതങ്ങനെ നടക്കട്ടെന്ന് വിചാരിച്ചു നമ്മളൊന്നും പ്രായത്തി ഇപ്പ ഈ ഒരു വർക്കിങ്ങും കാര്യങ്ങളോ അങ്ങനെ ൊന്നില്ലല്ലോ ആ അപ്പ പിന്നെ
ആണെങ്കിലോ എറെ കുട്ടിക്ക് പനി തക്കാളി പനിാടോ അപ്പൊ ആ അപ്പൊ നല്ല പൊന്തിക്കണ് അപ്പൊ നമുക്ക് ആ അപ്പ ഓള ഇങ്ങനെൊ ഒരു ഭാത്ത് ഇങ്ങനെ കിടക്കുകയാണ്
അ ചൂടത്തൊക്കെ എല്ലാം ണ്ടില ത
ആഹ എന്താണ്േല്ലാം പൊന്തിക്കണം അജൻ ഏ
ഉള്ള്ന്ന് നല്ല കുത്തിടുക്കല്ടാകും
ആ് നല്ല വേദനയാണ് കുട്ട രാത്രി ഉറങ്ങണന്നെ എന്നിട്ട ഒരു ലോശ കലാമ ലോ
ആഹ് ആദ്യ കേക്കുമ്പൊ ഒരു ചെറിയൊര് ആക്കണ്ടാവും അത് ഉണങ്ങിയാ പിന്നിം തുടങ്ങും കുത്ത് കിട്ടാല് ഉം
ചേ ആ മരുന്ന
ഇപ്പ മരുന്ന് കുടിക്ക ക ഗുളിക്കൊക്കെല്ലേ നല്ല ഡോക്ടർമാരൊക്കെ കാണിച്ചോൊണ്ട് ആഹ് ചെറിയ കുട്ടിയായോണ്ടാവുഏ ചെറുതായോണ്ട് കുപ്പിമാരു ഒണ്ടാവുള്ള ഓറഞ്ച് കുപ്പി മരുന്ന് തന്നിട്ടുണ്ടാവുഏ ഇവിട ചെക്കന്മാർക്കൊക്കെ ര് ഒന്ന് രണ്ട് കൊല്ലം
എന്റെ മൂത്ത ഏഴ് വയസ് വരെ കുപ്പി മെര്ന്നാ ഞാൻ എയ്തിപ്പിച്ചെ ഡോക്ടർമാരോട് ഓള് കുളിക കുടിക്കൂലാ
അ ആഹ് ഉം അതല്ല ചയ നല്ലോണം അറിയ ഗുളികാവുമ്പോ പിന്നെ അതാണ്ട് അത്ര ചോയ ഇണ്ടാവൂല തോന്ന്ന്ണ്ട് എറക്കാൻ ഇച്ചം വേണട്ടോ കുട്ടിയൾക്ക്
ഇണ്ടാവൂലേ
ഉം നല്ല ഡോക്ടർമാരൊക്കെ കാണിച്ച് ഉം നല്ല തീല് ഓക്കെ നോക്കിക്കൊണ്ടി കാരണം ഇതൊക്കേന്ന് റഞ്ഞാല് പേടിയാണ് ഇപ്പൊ ന്ന അറിയില്ല സിട്ടി പനിയൊക്കെ ക ന്നെ പേടിയണ്പറയ
ഇന്നട് വെ സുഖല്ലേ എല്ലാർക്കും മാപ്പള്
എന്താ ഉ ഞാ പോണ്ട്പ ഇപ്പ ഒന്നുല്ലെ സുഖാണ് ഇന്നിപ്പോ ഒന്ന് ഹേ ഇന്നിപ്പോ ഒന്ന് അങ്ങട് ഫ്രീ ആയപ്പോ എന്താന്നറിയില്ല ഒരു അ ഒരു കൊറേ സമയ്ള്ള പോലെ തോന്ന ഇപ്പോ ഒന്ന് ആഹ് എന്താ ഒരു പണി വേറെ മറ്റേത് ഞാന് കു കുട്ടിയളങ്ങ് പറഞ്ഞയച്ചാ ഒരു പത്ത്പതിനൊന്ന് മണിയങ്ങടാകുമ്പോ ഐറ്റിങ്ങൾ എടുത്ത് പോയി ആ കൂടെക്കൊന്നങ്ങട് അടിച്ച് ഐറ്റങ്ങൾ വേറെ അള്ളിക്കാണ്ടിടുയ്
അപ്പൊ ഇന്ന് ഇന്നൊരു ഇന്നൊരു വിശ്രമം ണ്ടായിട്ടുണ്ടാവൂല്ലേ ബർത്ത്ഡേ ഒക്കെ ആയപ്പോ
ബർത്ത്ഡേ ആയി പുതിയാപ്ള പെരയിലൂണ്ട് ഇങ്ങനകാകുമ്പോ വെപ്പിനൂല്ല ഇന്ന് വെപ്പ് പ്പൂല്യ കോഴിക്കളി ഇല്ല ഒന്നൂല്ല്യ പ്പ അങ്ങന അപ്പഞാന് അപ്പർത്തെ വീട്ട്ന്നൊക്കെ ഇന്നിപ്പോ ഒരു വെയില്ണ്ട് എന്തിനാവോ അയ് നട്ട് മഴത്തൊക്കെ കോഴിക്കൂട്ട ക്കാണ്ട് പോകുമ്പോളേയ് ഏയ് കോയിക്കാട്ടം ഉണങ്ങൂല എല്ലായിരിക്കും പക്ഷെ ആഹ് ഈ ആലർ ന്റെ പ്രശ്നം എനിക്ക് നല്ലോണം ഉണ്ട് അപ്പൊ ഇന്നോട് ചെല ചെലെപ്പെളക്കെ ഇന്റെ ഉമ്മ ഒക്കെ പറയു അല ഇങ്ങനുള്ള ഒരു ഇതൊന്നും വല്ലാതെണ്ട് മുന്നോട്ട് കൊണ്ടപോവാത്തല്ലേ നല്ലത് പറയും എനിക്കൊരു അഞ്ചോ പത്ത് എന്റെകൈയ്മല് ആയാൽ അതൊരു സന്തോഷല്ലേ എനിക്ക് എന്തേലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെപ്പൊ കാക്കുനോട് ഇങ്ങനെ പറയേണ്ടല്ലോ ഒൽക്ക് അത്ര വല്യ ഒരു വരുമാനം ഒന്നും ഇല്ലല്ലോ ആന് നമ്മുക്ക് ഈ മക്കളെ കാര്യത്തിനൊക്കെ
ആഹ ഇപ്പ സ്കൂൾ ഫീസ്സ് എന്തെല്ലാരും സ്കൂള് വന്നാല് ഏ
ആ സ്കൂളിന്റെ ഫീസ് കാര്യങ്ങളൊക്കെ കാക്കന്നെ കൊടുക്കും പിന്നെ വലിയ ഫീസ് ഒന്നും ഞങ്ങൾ പോ കുട്ടികൾ പോണ സ്കൂളിട്ടോ ചെറിയ തന്നെ ഉള്ളൂ ഹലോ ഞാനപ്പോ എന്താണ് എന്ത് അ ഉണ്ടായിപ്പോന്ന് വിളിച്ചപ്പോ നിങ്ങക്ക് വർത്തനം പറയാൻ സമയമല്ല ഉണ്ടോ ഫുൾയിട്ട് ഗവൺമെൻ്റ് അല്ല കുറ പൈസ കൊടുക്കണം കുട്ടിക്ക് മാത്രം പൈസടുത്താൻ മതി ഏ ഞാന് അല്ലേ നമ്മള ഈ ഉച്ചത നേടാൻ
എല്ലാ ഉച്ചക്ക ആ ഞാന് ഉറങ്ങാറില്ല എല്ലാരും പറയേ ഇജു ഉറങ്ങിയിട്ടാണ് തടി കൂടണന്ന് അറിയ അധികം തടിയൊന്നുമല്ല
ആഹ തടി എന്താ പറഞ്ഞെങ്കില് ഒന്ന് രണ്ട് രസംടുക്ക കഴിഞ്ഞൽ തടിന്റെ കാര്യം പറയണ്ട് പള്ളന്റെ കാര്യം അത്രയും പറയാനണ്ട എന്താണ് അന്ന് ആ സ്ലിമ്മായി നിന്ന ഞാനൊന്നുമല്ല ഇപ്പന്ന് കണ്ടിട്ടുണ്ടെങ്കി അറിയില്ല അമ്മ് അരയിക്കണെ എന്താ പിന്നെ കോലചിട്ടാ ആഹ അപ്പാ എന്താ മളയാ നനിക്ക് പതിനാണ്ടി മാറ്റ നമ്മൾ പന്ത്രണ്ട് ക്ലാസ് മാറ്റില്ലുണ്ടായിരുന്നുള്ളു
ആഹ അത് ശരിയാണ്
ആഹ ആക്കമാ മറന്നുലെ അല്ലെങ്കിൽ അ തന്നെ വല്യ ആളായി ഇപ്പ എല്ലാ കാര്യങ്ങളും ആ അല്ലെങ്കിൽ പെണ്ണുങ്ങള് പൊതുവേ ഡോക്ടർമാരോട് പ സരി വയസ റച്ചേ പറയുള്ള ഡോക്ടർമാർ എന്നിട്ട് നമ്മളീ ഈ തടിയും വണ്ണവും കുറച്ച് പറയച്ചിട്ട ർക്ക് എന്നോട് ഡോക്ടർ പറയണല്ലോ. കുറച്ച് പറയട മരുന്നന്റെ ഡോസ് കറക്റ്റ് ആവാനാണ്. ഞാ പഠിച്ചോനെ ഞാ വ കുറച്ചിട്ടില്ലണ്ടറെ ഡോക്ടർ എന്റെ ഈ തടി കണ്ട കണ്ടപ്പ നിങ്ങളീ പറയണ ചോദിച്ചു. അപ്പ അത ഞാനീ തടിയും ആയി. കൂടി കണ്ട് പള്ളയെ കൂടി പറുദ്ധയും മക്കനെ കൊണ്ടിട്ടാ പിന്നെ ഈജാബ് കൊണ്ടിട്ടാ പറയണ്ടല്ലോ. പുടുത്തം വിട്ടോ നഞമ്മളൊന്ന് കണ്ടാ. ആ എല്ലാ നല്ലതിലന്നെ കൊണ്ട നടക്കല്ല്. ഞമ്മളെ ആരും പുറത്തുക്കന്ന് അങ്ങനെ പോണതല്ലല്ലോ അതോണ്ടാണ്. ചുരിദാറും ഞാന പരിപാടി പേരിലുണ്ടാവുമ്പോടും വിട്ടും പുറത്തക്കൊന്ന് പോക ആഹ് ഞാൻ അങ്ങനെ ഒന്നും അല്ലേ ഓരോ ഓഫീസിലാണ്. ചെറിയ മട്ടത്തിലൊരു പണിയാണ്. ആാവുന്നുണ്ടല്ലേ അതാണ് ഇഷ്ടം ചേലോ അങ്ങനെ ഓരോരുത്തർക്കും. ഓരോ ഇഷ്ടങ്ങളല്ലേ? അതിനനുസരിച്ചിട് ആഹ. എനക്കെ നടക്ക.